ഹലോ
ആഹ് സുഖാണോ
സുഖാണ് ഇല്ലലെ
ആഹ് സുഖാണ്
ഇന്ന് മഴ ഉണ്ടോ
ഇല്ല ന്നും രാവിലെയൊക്കെ മഴ ഇണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇപ്പ മഴ ഇല്ല ഇപ്പൊ കൊറച്ചായിട്ടും കൂടെ വെയില്ണ്ട്
ഉം ഫുഡൊക്കെ കഴിച്ചോ
ആഹ്ഫുഡൊക്കെഴച്ച്
ഉം ഫുഡ്ഡ് കഴിച്കെട്ക്കാവുലേ
ആഹ് എ ളക്ക
പിന്നെ വേറെന്താ.
വേറെ എന്താണ് പത്തിം കഴിഞ്ഞില്ലേ?
ആഹ ഞങ്ങക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായിന്നു അപ്പൊ അതിന് പോയി വന്നിട്ട്. വന്ത് എടുക്ക് മ്മ്
ആഹ
ഇവിടെ മഴ ഇല്ല ഇപ്പൊ വെയിലാണ് നല്ല വെയിൽ കേരിക്ക്ണ്ട്.
ഓ
ഉണങ്ങാത്ത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള വെയിലായിരിക്കും.
അപ്പൊ ഒരുപാട്ഉണ്ട് ഉണക്കാൻനിക്ക് എനിക്ക് ഇസ്കൂ
ഒന്ന്ഉണ ഉണങ്ങി കിട്ടിയൽ യൂണിഫോമ്മ് ഒക്കെയാണ് ഉണങ്ങണ്ടേത്.
അ കുട്ടികൾക്ക്സ്‌കൂൾക്ക് പോപോത്തിന്
ഉം. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാ?
കുട്ടികളൊക്കെ സ്‌കൂൾക്ക് പോയി.
ഉം നേരിട്ട സ്കൂൾ.
മൂന്ന് മണി കഴിഞ്ഞു നാല് മണി ആയാലും നാലേകാലൊക്കെ ആകുമ്പോത്തിന് എത്തും ഓരോരുത്തര്.
ഉം പി സ്‌കൂലൊക്കെ എടുത്താ?
അല്ല കൊറച്ച് ആവും ആ ഒരു വല്ല്യ സ്കൂളിലയ്ക്ക്ണു. ഏ യു പി ഐക്ക്ണ് എൽ പി ൽ യെർന്നു അപ്പൊ യു പി ആയി.
ഉം ആ.
ഹൈസ്കൂൾ ആയി.
ഉം. മദ്രസ്സ് എടുത്തായാ നിങ്ങൾക്ക്.
ആഹ മദ്രസ്സ് എടുത്താണ്.
ഉം. ആ ഞങ്ങൾക്ക് മദ്രസ്സ് എരുത്താണ്.
ആവൂ. സ്‌കൂലൊക്കെയോ.
സ്കൂൾ കുറച്ച് പോണം മൂന്നാളിമംസ് സ്കൂള് കുറചാട്ട് പോണം. കുട്ടികൾ വരുമ്പോയ്ക്ക് എന്തൊക്കെയ ഭക്ഷണംഒക്കെ ഉണ്ടാക്കണ്ടേ ചായക്കടി.
ചായക്ക്കടി ഇവിടെ എന്തെേലും കടേന്ന ന്തെലും മേടിക്കാന്ന വിചാരിക്ക്ണത്.
ആഹ
നിങ്ങൾക്ക് എന്താ ആഹ പഴപൊരി ഒക്കെ ഉണ്ടാക്കും ഉള്ളി വട ഉണ്ടാക്കും.
ആഹ ഞാൻ പരിപാടി കഴിഞ്ഞോട്ത്ത്ന്ന് ബിരിയാണി കൊട്ന്ന്ക്ക്ണ്.
ആഹ അതോണ്ട് അത് വന്ന കൊടുക്ക കല്ലല്ലേ പരിപാടി ഉള്ളത് അറിയക്കും ചെയ്യോ കുട്ടിയാൾ.
ആ കുട്ടിഴാക്ക് അറിയു അറിയോക്കെ ചെയ്യും.
മ്മ് അല്ല നമ്മള് കഴിച്ച് പോരുമ്പോ കുട്ട്യാക്കും കിട്ടിയാ നമുക്കൊരു സന്തോഷം.
ആഹ് അതെ അതെ അത് ശരിയാണ് അ നമക്ക് ക്ക് തിന്നാ ന്നിട്ട് പോലെ മോത്ത്ക്ക് നോക്കുമ്പോരെടങ്ങറാണ്.
അതെ അത്.
മ്മ് പെരുന്നാക്ക് ടൂറൊക്കെ പോയോ?
ആ പോയിന്നു.
ഉം ഡ്രസ്സ്‌ഒക്കെ എടുത്തോ?
ഡ്രസ്സ്ഓക്കെ എടുത്തു ടൂർ പോയി.
മ്
ഞങ്ങള് ഓക്കെട്ടു
ഊട്ടിക്ക്‌ ആ തണുപ്പല്ല അവിടെ
ആഹ് തണുപ്പ് തന്നാ താ അല്ല ആ സമയ ആവുമ്പോ വല്യ തണുപ്പ് മ് ഡൈറ്റ് മില്ലെറ്റസാ മ് മ് മ് മ് പിന്നെ കോഴിക്കോട് പോയിനി ഞങ്ങള് എപ്പഴും ട്രിപ്പ് പോകുന്ന ആൾക്കാരാ
ഏഹ് എന്നാ പിന്നെ കൊഴപ്പില്ല ഞങ്ങള് എപ്പഴൊന്നും പോവില്ല ഞങ്ങളൊന്ന് പറഞ്ഞ്പറഞ്ഞ് പറഞ്ഞിട്ടേ കൊണ്ട് പോവൊള്ളു
ആഹ്
പിന്നെ
ചെറുതോ ഇന്നാദ്യായിട്ട് പോവാട്ടോ ഊട്ടിക്ക് ഇവിടെ എസ്തെറ്റ് കോഴിക്കോട് പിന്നെ ഇവിടെ അടുത്ത് ഓരോ പാർക്കുകള് ഡാൻസ് ഇങ്ങനെ പോവും ചെറിയ ചെറിയ പാർക്കുകളുണ്ട് ഇവിടെ അ ടുത്തൊക്കെ
ആഹ് അങ്ങനെ പോവുണ്ടാവും മ്
ആഹ് പൈസ വേണ്ട അത് ശെരിയാണ് പോലെ പൂതിക്ക് ഇങ്ങനെ കളിക്കും ഓലെ ഓലെ പൂതിക്ക് ഇങ്ങനെ കളിക്കാം പറയാ
കളിക്കാതെ
മ്
ഏ ഞങ്ങളെല്ലാരും പാടെ കുടുംബം മൊത്തം പോയതാണ് ഊട്ടിക്കോക്കെ അങ്ങനെ എല്ലാരും പാടെ പോകുമ്പോ ഒര് രസല്ലേ ആഹ് ആഹ് പെരുന്നാക്കോ
ആഹ് ഒരു വല്യര്ന്നാക്ക് പിന്നെ ഈ കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തേന്റെ മുന്നേ അങ്ങനെ എന്തായിട്ട് പോയി പണ രാത്രിക്കെക്ക് ഭക്ഷണംക്കെ ഇണ്ടോ വെച്ചഹ് ഇണ്ടോ?
ആഹ് ഇണ്ട് ഒന്നും വെക്കൊന്നും വേണ്ട ഇന്ന് കുമ്പളങ്ങ കറിയായിരുന്നു പിന്നെ മീൻ വറ്ത്തത്ണ്ട്
ഉപ്പേരി ഇണ്ട് കുട്ടികൾക്ക് രാവിലെ ഉപ്പേരി ഇണ്ടാക്കിയത് ഇണ്ടായിരുന്നു.
ഏഹ് പിന്നെപ്പോ രാത്രി വാണ്ടല്ലോ ല്ലെ ഇൻഞ്
വാണ്ട
ഉം കുട്ടികള് സ്കൂള് വിട്ട് വരാൻ
കൂട്ടാൻ ഇക്ക് മൂന്നാള് രണ്ടാളാണ് സ്കൂള് പോണത് ഒരാള് പിന്നെ അങ്കലവാടി പോണ കുട്ടിയാണ് ചെറുതാ.
ആഹ്. ഓല് പിന്നെ അംഗലവാടിക്കാര് നേരത്തെ വരുവല്ലോ അല്ലെ രണ്ടര മൂന്ന് മണിയൊ കാമ പോലെത്തുള്ളു. ഓല് എട്ത്തണ അങ്കണവാടി
ഓള് ആഹ് അംഗലവാടി അടുത്തന്നെ കൊറച്ചൊക്കെ അങ്ങട് പോണം
ആാ എ എന്നും കൊക്കന്നാല്ലേ പെരുന്നാക്ക് ഞങ്ങള് ഈ പ്രാവിശ്യം ബിരിയാണി വാങ്ങി
ബിരിയാണി വെക്കുല്ലോ
എല്ലാരു കൂടെ ഇര്ന്നു
ആ ഞങ്ങളും ഫാമിലി മൊത്തം അങ്ങനേണ്. ഞങ്ങള് മന്തി
ഉം
ഉം
പിന്നെ പായസം ഒണ്ടാക്കി ഞങ്ങള് എല്ലാരും പാടെ കൂടിട്ട് വെക്കും ഉം. പിന്നെ പായസം ആാ വെച്ചാത്
ഉം സമയപ്പൊട്ട്
ആാ ആ ഞങ്ങളും പായസേ ഒണ്ടാക്കി സോമിയ പായസം ഒണ്ടാക്കിയത്
അതെ ആാ എങ്ങനെ ഒണ്ടാക്കി
നമ്മളെ അട്ത്താ വീട്ടിത്താക്ക കൊട് ക്കാൻ വേണ്ടീട്ട് ഓരോരോ അവടെ പരിപാടി നമ്മളും പെരുന്നാള്ക്ക് നമ്മക്ക് കൊണ്ട് കൊട്ക്കേണ്ടേ അപ്പം അങ്ങനെ വണ്ടി വീട്ടിലാക്കും പായസോം മന്തി ഒണ്ടാക്കിയാതും കൊണ്ട് കൊട ചെറിയ കുട്ടിളൊ
ഞങ്ങളും അങ്ങനെ കൊട്ക്കാലോണ്ട് ൻ ബിരിയാണി എല്ലാവർക്കും ബാക്കിയപ്പ കൊടുത്തു നാട് ക്കായ വിശുക്കായ നമ്മക്ക് തെരഞ്ഞതാണ് പായസയാലും അതൊക്കെ തേരം
ആാ ആാ
അപ്പം കൊട് വേറെ എന്താ
വേറെ എന്തൊക്കെ കൊതു
ആ കൊതുണ്ടോ ഈ മഴ പെയ്തിട്ടേ വെള്ളൊക്കെ കെട്ടിന്നിട്ടാ നല്ല കൊത് ശാല്ല്യാണ്
ഉം ഇവടെ അങ്ങനെ തന്നെ ഞങ്ങള് ബാ ക്ക്യം ഇതേപോലെ പൊ അവടെ പലേതു കെടക്കാല്ലേ ചീഞ്ഞിട്ടും പ ഇട്ടിട്ടിട്ട് വെള്ളം നിന്നിട്ട് മുട്ടിട്ട് കണ്ട് വിരിയിച്ചിട്ട്
ആാ
നടക്കാണാത്
സലാവൂല്ലേ
ഉം
പച്ചക്കറിയൊക്കെ ണ്ടാക്കി കൂടെന്നാ
ഞങ്ങള് പച്ചക്കറി വഴുതനങ്ങ അത് പോലെ ചീന മൊളക്കിന്റെ
മാഹ്.
തെയ്യോള് ഒക്കെ നമ്മള് ചീനമൊളക് വെച്ചിട്ട് നമ്മള് വിട്ട എടുത്ത് വെച്ചിട്ട് ഒണക്കി വെയിലത്ത് ഒണ ക്കി വെച്ചിട്ട് അത് പാകിട്ട് ഒരുപാട് ചീന മുളകിന്റെ തെയ്യോള്ണ്ട്. വെള്ളണ്ട് ഉ പച്ചണ്ട്.
ഉം.
പിന്നെ തക്കാളി തൈയിണ്ട് എല്ലതും ഉണ്ട്.
പിന്ന
ചീര കൃഷിയുണ്ട് ഒരു വഗ പിന്നെ കയ്പ്പണ്ട്.
അങ്ങനൊക്കെ ചെയ്യണ്ടാവൂലേ ചെടിയളൊക്കെ ഇണ്ടാക്കുവോ?
ആഹ് ചെടിയോളും ഉണ്ട്.
ഉം വള്ളത്തിന് ഞങ്ങക്ക് ഇഷ്ടാണ് ചെടികളക്ക
ഉം.
വെള്ള ഉള്ള സ്ഥല?
ആഹ് വെള്ള ഉള്ള സ്ഥലമാണ് പെ തെനറ്റില് വെള്ളണ്ട് പിന്നെ എനക്ക് ലൈൻ വെള്ളം ഉണ്ട് അത് രാവിലെ വരും ഒരു പത്ത് പതിനോന്ന് മണി വരൊക്കെ ഉണ്ടാവും. എടക്ക് പത്ത് മണി വരെ കേട്ടോ പതിനൊന്ന് മണി വരെൊന്നും ഇല്ല്യ പത്ത് മണി
അതേലെ.
ആഹ് അ നമുക്ക് വളള ഇണ്ടറിം ഉം ബുദ്ധിമുട്ടില്ല
ഉം പൊഴ തോടൊക്കെ അങ്ങനെ ഇട്ത്ത്ള്ളതാ
ആഹ് പുഴയും തോടൊക്കെ അടുത്തുള്ളതന അപ്പൊ പുഴയും തന്നെയാണ് ങ്ങൾക്ക് ലൈൻ വളളാ കൊഴപ്പില്ല നമ്മളപ്പോ പക്കല്ല നാനക്കെ ലാസ്റ്റ് എത്തുമ്പോള വള്ളത്തിന് ബുദ്ധിമുട്ട വര ഉം
ഞങ്ങൾക്ക് അങ്ങനെൊ ഒരു അവസ്ഥയ എത്തുമ്പോ ആണ് വെള്ളത്തിന് ബുദ്ധിമട്ടല്ല അ കുഴപ്പൊന്നുമില്ല ന്നാലും ആ വെള്ളായിട്ട് അങ്ങനെ അട് ഒപ്പിച്ചു പോവുട്ടോ
ആഹ
പൊന്ന്തണ്ടി വന്നിട്ടില്ല
ആഹ
ആ
വ ഇെങ്കി അങ്ങപ്പും ബുദ്ധിമുട്ട കേട്ടോ അല്ലെങ്കിൽ രണ്ട അടിടി ക്കുമ്പത്തിന് കിണർ ചെരിയും മണ്ണ എടുത്തിച്ച് അപ്പൊ വെള്ളം ഉ മണ്ണ എടുത്തക്കയാണെങ്കിൽ പിന്നെ വെള്ളം ഉണ്ടാവും
വള്ളണ്ടാവ ശരി
മണ്ണ് കുറായി ആവശത്തിന് മണ്ണെടുക്കാ മാത്ര ആകുമ്പോത്തത്തിന് വെള്ള ഉണ്ടുംല്ലാത്തിനും ഇടും മഴ പെയ്യ കൊല്ലം എടുക്കണം വിചാരിച്ച് രണ്ടണ്ട് കൊല്ല ആക്ക എടു ഈ സ്െല്ല എടുക്കണന്നായി വിത്തി അപ്പും പറ്റല്ല മഴ വന്നു അത ഉണ്ടായി
ഉം
ഒന്ന് ഒരു ഭാഗം കണ്ട് ലാസ്റ്റ് തോന്നണ്ട് അടിക്കുമ്പോതിന് ആരും ഇങ്ങനെ വിടലു അല്ല അതങ്ങണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇന്നെപ്പൊ കാരൊക്കെ ആല്ല കിണറിലൊന്നും ഉറങ്ങാനും ആളെ കിട്ടല്ല
അതൊക്കെ ശരിയ
ാൻ പേടിയാണ് ഇടിയോ എന്നുള്ള ബേജാറും
ആഹ് അങ്ങനെ നമുക്ക് വള്ളത്തിന് തന്നുള്ള ബുദ്ധിമുട്ട് വള്ള അങ്ങനെ വള്ളത്തി അന് ബുദ്ധിമുട്ടായിട്ടില്ല പിന്ന മഴ മഴ ഇപ്പോ പെയ്യണ്ടല്ലോ
നിങ്ങളെ വീട്ടില ആരൊക്കെ ഉള്ളത്
ഉം
നിങ്ങളെ വീട്ടിൽ ആരൊക്കെയ ഉള്ളത്
എന്റെ വീട്ടില് ഞാനും എന്റെ ഹസ്ബൻറും കുട്ടികളും
ആഹ
പിന്നെ ഇളയച്ഛനും ഇളയച്ചും കുട്ടികളും
ആഹ ശരി
അവരുണ്ട് എല്ലാർക്കും കൂടെ ഞങ്ങള്
ആഹ
വേറെന്താ ഇന്നാ ആയിക്കോട്ടെ, ശരിട്ടോ
ആഹ ഒക്കെ